ഹലോ കേക്കുന്നുണ്ടോ
കേക്കണ്ടല്ലോ
ആ പറഞ്ഞോ എന്നാണ്ട് വിശേഷം
നല്ല വിശേഷം
സുഖവായിട്ടിരിക്കുന്നു അതെ പിള്ളാരൊക്കെ
ഇന്നല്ലെല്ലാം നീനി ഇരുന്ന് പോയിരുന്നു വന്നാ
ആ
ജ്യേഷ്ഠത്തിന്റെ വീട്ടില് ലീവ് ഉണ്ടല്ലോ തരണ മദ്രസും ലീവുണ്ടായപ്പോളേ ഒൽ വല്ലാതെ ബുദ്ധിമുട്ടാക്കു പോവാന് പോയി ഒരോസം നിന്ന് പോന്ന് ഉച്ചക്ക് പോന്ന്
വന്നുല്ലേ
ഉം
ഉം കഴിച്ചോ
ഓ ഫുഡൊക്കെ കഴിച്ച്
ആ ആ എന്നായിരുന്നു സ്പെഷ്യൽ ഞാൻ ചോറ് കഴി ചോറായിരുന്നു ചോറ് കഴിച്ചു
ഉം ന്ന് വെച്ചേ വീട്ടിൽ ചെറിയൊരു പരിപാടി ണ്ടായ്ന് തറവാട്ടു വീട്ടില് അനിയത്തി ഡെലിവറി കയ്ഞ്ഞ് പോവേന് അഓണ്ട് സ്പെഷ്യലൊക്കെണ്ടായിനി കൂട്ടാൻ ആള് വന്നീനി പ്പൊ സ്പെഷ്യലൊക്കെ ണ്ടാക്കി
പ്പൊ കുഞ്ഞുവാവ അങ്ങ് പോയി
പെരുന്നാളായപ്പോല് പോയി ന് രണ്ട് മാസായിട്ടൊള്ളു പെരുന്നാളായതോണ്ട് പോണംന്ന് പറഞ്ഞീനു
ആഹ ആഹ് ആഹ് പിന്നെ അപ്പൊ ഇന്ന വൈകുന്നേരേന് അപ്പൊ ഫുഡ് ഒക്കെ ഉണ്ടാക്കണോ
ആഹ് ഇന്ന് ഇണ്ടാക്കണം നാളെ നോബും നോൽക്കാലോ ഫുണ്ടൊക്കെ ഇണ്ടാക്കണം
ഇനി അതിന്റെ പണികള് വട്ടക്കൂട്ടങ്ങളും ന നാളെ നമുക്ക് നോമ്പാണ്
ക്കണം
ഉം പക്ഷെ തരിക്കഞ്ഞി വെച്ചാ പോരേ പാല്
ഉം സേമി സേമിയുണ്ട് സേമിയം ഉണ്ടാക്കാന്ന് പറയാപ്പം ഉമ്മാനോട് പണി വേഗം കയ്യും
ആഹ് ആഹ് ആഹ് ആഹ്
പാല് വാങ്ങിച്ചാല്
മറ്റു വിശേഷങ്ങളൊക്കെ
വേറെൊക്കെ നല്ല വിശേഷങ്ങള് എന്താ ഇങ്ങളെ വിശേഷം ഇല്ല നല്ല വെയിലാണല്ലേ കുറച്ചു സായിട്ട് ല്ലേ നല്ല വെയിലാ
ആഹ് ആഹ് ഇവിടെ നമുക്ക് മഴ കാലാവസ്ഥയാ
ആണോ?
ഉച്ചയാകുമ്പോം മഴ തുടങ്ങും വൈകി നേരകും ആഹ് ഉച്ച ആകുമ്പം മഴ തുടങ്ങും വൈകുന്നേരം. മ വൈകീട്ടൊക്കെ ആവുമ്പഴത്തേക്ക് നല്ലോണം അങ്ങ് തണുക്കും.
ഉ ഇവിടെ കൊറേ ദസായിരുന്നു കിട്ടിട്ട് നല്ല വെയില.
ഞങ്ങൾക്ക് ഇവിടെ കാലവർഷം ആരംഭിച്ചതു പോലെ ആയി.
ന്നെ. ഇവിടെ ക്കെ ഒന്നെത്തിയില്ല അവിടെ ഒന്നും. ഇന്ന് പോയി കിണറിലൊക്കെ വെള്ളമായിണ്.
ആഹ് ഹ ആഹ് ഹ ഹ.
നല്ല വെയിലാ.
ഞങ്ങള് നിങ്ങൾക്ക് ചക്ക മാങ്ങയും തേങ്ങൊക്കെ ഉണ്ടോ?
ഓ ചക്കെണ്ട് മൂത്തില്ല ചക്കെണ്ട് മാങ്ങെക്ക കഴിഞ്ഞ് തൊടങ്ങീയണ്.
ആ ഹാ ഹാ ആ
കൊറവാണ് എന്നാലും.
ആ ആ ഇപ്പ ഇച്ചിരി വില കൊറഞ്ഞൂന്ന് പറയുന്നെ ണ്ടാരിന്ന്.
ആ ഞാൻ കൊറച്ച് പിന്നെ വെൾ വെളിച്ചെണ്ണ ആക്കി തേങ്ങ. കൊടുക്കാനൊന്നും ഇണ്ടാകൂല്ല ഞമ്മളാവശ്യത്തിനിണ്ടാവും.
ആ ആ
വെണ്ട കൃഷി എന്തോ എണ്ടോ?
ഉം നമുക്ക് അത്യാവശ്യം എല്ലാം തന്നെ ആ ചേനാ, ചേമ്പ്, കാച്ചില്, വാഴക്ക, എത്തക്കാ പോലത്തെ തോരൻചുണ്ട് ആഹ് അങ്ങനെയൊക്കെ എന്തെങ്കിലു ഒ ക്കെ നമുക്ക് വീട്ടില് തന്നെ ചീര
ആ ആ അക്ക് തറവാട്ടിലുണ്ട് ഞാൻ തറവാടിന്റെ അടുത്ത് തന്നെയാണ് അവിടെണ്ടല്ലൊ
ആ ആ ആ അത് എല്ലാം നമുക്ക് കിട്ടും നമ്മ‌ക്കില്ലേലും നമ്മ‌ക്കില്ലാത്ത സാധനം.
ഉം അതൊക്കാൻ തിന്നാൻ രസാണല്ലേ കറി വെച്ചാല്. വ വ വള ഇടാത്ത വള ഇടാത്ത സാധനം തിന്നും ചെയ്യാ നല്ല- രസും ആണ് ഇതെക്കെഉണ്ടാക്കിയാല്- ചേമ്പ് ചേന- പൂള- ഓക്കെ എനിക്കിഷ്ട കറി വക്കാ ണോക്കെ ഇന്ന് ചക്ക വെച്ച്ണ് ന്നാ ച ക്ക വെച്ച് ണ്-
ആഹ് -
പ്പം ചിക്കൻട്ട് വെച്ചാ ചിക്കൻ ഇട്ട് വെച്ചാ കുട്ടികളെക്കെ നല്ലോ തിന്നോളും അല്ലേല് ഓലെന്നും തിന്നാൻ വരൂല
ഇവിടെ ഏന്റെ മക്കക്കും ചിക്കൻ മതി ചിക്കൻ ചിക്കൻ ചിക്കൻ ചി ചിക്കൻ ചിക്കന് എങ്ങനെ കൊടുത്താലും എങ്ങനെ കൊടുത്താലും നല്ലഅവർക്ക് ചിക്കനേ അറിയെള്ളൂ വേറെ ഒന്നിനോട് അവർക്ക് താല്പര്യം ഇല്ല
ചിക്കൻട്ടോൽ വേഗം ഭക്ഷണം കഴിക്കാൻ വരും ഓല് ഓല കാത്ത്ക്കണ്ട ഓടി വന്നോളും എല്ലാ കുട്ടികളും അങ്ങനെ തന്നെ ലേ
അതെ അതെ അതെ വെറൈറ്റി ആയിട്ട് ഇന്ന് ഞാനെര് സകലം ക്യരറ്റ് വേവിച്ച് മിക്സിയിലിട്ട് അടിച്ചിട്ട് പാലൊഴിച്ച് ഒരു രണ്ടു തരി ഏലക്കായ ഒക്കെ ഇട്ട് ചുമ്മാ ഒരു ഒരു ഒരു ക്യാരറ്റ് മിൽക്ക്ന്ന് പറഞ്ഞൊണ്ട ഒരു സംഭവം ഉണ്ടാക്കിയൻ കൊടുത്തു
ഉം ജൂസ് ആ കുടിച്ചന്നിട്ട്
ആ അത് അവിടെ ഇവിടെക്കെ ആയിട്ട് എന്തോ ചോവ അമ്മീന്നൊക്കെ ചോദിച്ചി ക്യാരറ്റിന്റെ ചൊവ വരരുന്നുണ്ടേ
ക്യാരറ്റ് അടിക്കല്ലോ ക്യാരറ്റ് അടിക്കൂ ഐസ്ക്രീമ ഒക്കെ കൂട്ട കട്ടിയാമല രസ
ആണ് പക്ഷെ നമ്മൾ അത്രയും പെട്ടെന്ന്ങ്ങ് എന്തെങ്കിലും ആവട്ടെ ആ
പഠിക്ക മക്കളനെ എല്ലാം കഴിച്ചു പടിക്കണല്ലോ അങ്ങനെ എല്ലാം അടിക്കാ പച്ചക്കറിയൊക്കെ വേവിച്ച അടിക്കുവല്ലോ ജ്യൂസാക്കിട്ട് നമ്മള് ഈ നോമ്പിന അടിച്ചനി പൂള ഒക്കെ വേവിച്ചിട്ട പാല കൂട്ടി യൂസ ആക്കിട്ട് വെള്ളരി എല്ലാ സാധനവും അങ്ങനെ അടിക്കുന്നവരുണ്ട് ഇപ്പോ പിന്നെ എന്തെങ്കിലും മിക്സ് ആക്കിട്ട് രണ്ട മൂന്ന് സാധനമാ വീട്ടിലൂള്ള വെച്ചാല് മിക്സ ആക്കി പാല് പറണം അങ്ങനോന്നും അറിയില്ല
ജ്യൂസ് ഒരു ജ്യൂസർ ഉണ്ടെങ്കി എല്ല സെറ്റാ
ആ
എല്ലാം കൂടെ അ കൂടി ഇട്ടിട്ട് ആട്ടിക്കുക അല്ല ആ ചെറിയതാണ് ഇപ്പൊ ഐസ്ക്യൂബും കിട്ടിട്ട് അടിക്കുക എന്നാന്ന് ചോച്ച് കഴിഞ്ഞാൽ ഇവരെ പറ്റിക്കാൻ നമുക്ക് വേറെ അഴ ഒന്നും ഇല്ലേ അങ്ങനെ എന്തെങ്കിലും വെറയ്റ്റി സാധന പിന്നെ രണ്ട് മാതല് ഒക്കെ വണ്ടേലോട്ട് തൂളി അങ്ങ് ര ണ്ട് മൂന്ന് അയ്സ് ക്യൂബൊക്കെണ്ടയി ഇട്ടങ് കൊക്കുവൊക്ക ചെയ്യുവാണങ്കി അങ് പോവ ച്ച് കുടിച്ചിട്ട് നടന്നോളൂ അതേ നടപടിയള്ളൂ അല്ലാതെ തോരം വെച്ചാ തിന്നത്തില്ല സാമ്പാറോ അവിയലോ വെ ച്ച പെറക്കി മാറ്റി മാറ്റി വെക്കും പിന്നെ നമ്മള് എന്തോ ചെയ്യാനാ ഇതുങ്ങക്കെന്തെങ്കിലും വയറ്റി ചെല്ലണ്ടേ പിന്നെ ആകെ കൂടെ കഴിക്കാൻ അറിയാവുന്ന ഒന്ന് രണ്ട് സാധനം ഇപ്പൊ ചപ്പാത്തിയോ പൂരിയോ ചോറോ ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ ചിക്കൻ കൊടുക്കുവാണെങ്കിൽ ഓക്കെ വെ വേറെരു സാധനം എറങ്ങൂലാത് ഉം ഉം ഏതായാലും നമ്മളെ കൂടെ നിക്കുമ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന പോലേന്നും പറഞ്ഞ് നമ്മള് ഒപ്പിച്ചൊപ്പിച്ച് കൊടുക്കുന്നു
മക്കളല്ലാതെ വീട്ടിലാരോണ്ടോ
എൽ ആ എല്ലാവെരും വീ ലില്ല രൺ രണ്ട് പേര് വീട്ടിലുണ്ട് ഒരാൾ എന്റെ വീട്ടിൽ പോയേക്കുവാ അപ്പ ഇഞിപ്പം പെരുന്നാൾ സ്കൂളിലോ ക്കെ പോണേയ്ന് മുമ്പ് ലാസ്റ്റ് ഘട്ടത്തില് ഒരു റൗണ്ട് ഇങ്ങനെ വെച്ചേച്ചു വരാന്നും പറഞ്ഞൊണ്ട് അപ്പ ഇന്ന് ആ പോയ ആൾ വെരും മൂത്തയാൾ അപ്പം പോവും
ഒരുമിച്ച് പോവുലലെ
ഒര്മിച്ച് ഞങ്ങൾ പോയപ്പം അവളെ അവെടെന്ന് അവെൾ അവ്ടെ നിന്നിട്ട് ഇങ്ങ് പോന്നു തോന്നു മൂന്ന് പേരെയും കൂടെ അവ്ടെ നമുക്ക് ഒന്നിച്ച് വി ട്ട് വന്ന് അവരുടെ പപ്പം പുടെം പറിം കാര്യം നമ്മെൾ പറയുന്ന പോലെ അടിയും വഴക്കൊന്നും ഈ വെല്ലിപ്പന്മാര് ആവ് ലുമ്മന്മാരും ചെയ്യുലാ
ഉം
അപ്പ ഇവെരെല്ലാരൂടെ കേറിയിര്ന്ന് അവരെ റെഡിയാക്കും അപ്പ തന്നെവല്ല പഴെ ആഹ് തന്നെയുവല്ല നമ്മളെ നോക്ക് നമ്മെടെ ആ നമ്മളെ വളെർത്തി വിട്ട പോൽത്തെ ഒരു ആരോഗ്യനെല ഒന്നും അല്ലല്ലോ ഇപ്പം അവർ ഇപ്പ മാസവും കാര്യങ്ങളും പൊറകെ ഓടാനുള്ള ബുദ്ധിമുട്ട്
മക്കെക്ക് നിക്കാൻ ഇഷ് താവുലേ
അതേ ഉള്ളൂ ഇവിടെ നി വെ വെക്കേഷൻ വന്നോ അവർക്ക് കിട്ടിയ എല്ലാരും ഓട്ടവാ
അങ്ങനെ തന്നെ ഇന്നലെ മോള് എടങ്ങാറാക്കിട്ട് പോയതാ എന്റെ വീട് അടുത്ത - തന്നെ അങ്ങോണ്ട് ന്റെ വീട്ട്ക്ക് പോവാനും നി എന്നും പോവും
ആഹ് ആഹ് ഇത് അടുത്താ ഒരു പത്തു - ഇരുപത് മിനിറ്റ്ന്റെ ദൂരവുണ്ട് നമ്മള് ആയാലും കൊണ്ടാക്കിയാലേ പറ്റത്തുള്ളൂ അപ്പ അത് വണ്ടിക്ക് തന്നെ- പോണം അപ്പൊ അത് കാരണം ആഹ് പിന്നെ ആ അങ്ങനെ എന്നും ഒരു പോക്കും കാര്യങ്ങളും ഒന്നും നടന്നിട്ടില്ല പിന്നെ ചക്കയും മാങ്ങയും തേങ്ങൊക്കെ പപ്പ അവിടെ വീട്ടില് റെഡി ആക്കണ സമയത്തില് നമ്മള് പോകും മിറ്റവും പരിസരവും ഒക്കെ ഒള്ളത് കൊണ്ട് രണ്ട് മൂന്നും ചക്കൊക്കെ ഇരുന്ന് വെട്ടി അടത്തി വറുത്ത് മിറ്റത്തടുപ്പൊക്കെ കൂട്ടി അങ്ങനെയൊക്കെ പിന്നെക്കെ നമ്മളീ ഗ്യാസിലൊക് ക്കെ ചെയ്യണെ കട്ടിലും എളുപ്പം എല്ലാരൂടെ കൂടുമ്പോ പെട്ടെന്ന് പെട്ടെന്ന് തീരും
ആ ആ
ഉം അപ്പൊ അങ്ങനെക്കെ ചെയ്യാനായിട്ട് പോവും പിന്നെ ഏ ചേമ്പ് പറിച്ചാലും ഈ പറയുന്ന പോലെ ചേമ്പൊക്കെ പഠിക്കുമ്പോ രണ്ട് മൂന്ന് മൂടൊക്കെ പറിക്കുമ്പോ എല്ലാരൂടെ കൂടിയിരുന്നു പുഴുങ്ങും ചക്ക വെയ്ക്കുന്ന സമയത്ത് അതുപോലെ തന്നെ അങ്ങനെയൊക്കെ എല്ലാമായിട്ട് ആ അതെ അതെ അതെതെ പ്പൊ കഴിഞ്ഞ ഞറാഴ്ച പോയപ്പോ രണ്ടാമത്തെ ആൾ അവിടെ നിന്നു മൂത്തയാക്കന്ന് മദ്രസ ഉള്ളതു മഞ്ഞു പോന്നാരുന്നു അപ്പൊ ഇപ്പൊ മദ്രസ അവധി ആയതോണ്ട് ഇനി പ്പൊരാഴ്ച രണ്ടാശനിയിപ്പൊ പള്ളി സ്കൂൾ തുറക്കുമ്പഴേ ഒള്ളൂ
ഉം
ഇന്ന് വരെ വേ ഇവൾക്ക് പോയി നിക്കാൻ ഇപ്പെഴൊരവസരൊള്ളൂന്നും പറഞ്ഞ് ഇന്നിനി വൈകിട്ട് എല്ലാം ബാഗിലിടുത്ത് വെച്ച് കുളിയും കഴിഞ്ഞ് ഇരിക്ക്യ
ഹഹ
അവന് അവളെ ഇങ്ങോട് വിടുമ്പേ ഇവളെ അങ്ങോട് കൊണ്ടോം
രാ കൊണ്ടുവരാന്
ആങ്ങളേണ്ട്. അവന് സിവില് കഴിഞ്ഞിട്ട് നിക്കുന്നു അവനിപ്പം ജോലിയും കാര്യങ്ങളും ഒക്കെയാ അപ്പൊ അവന് ഇവിടെ നമ്മുടെ ഏറിയയിലൊക്കെ ആ ഭായിമാരൊക്കെ വീട്ടിൽ പോയേക്കുന്നു അപ്പൊ അതുകൊണ്ട അവനും ഒരാഴ്ച ലീവ്
മ് -
അപ്പ ലീവുള്ള സമയത്തൊക്കെകുമ്പോ അവനാണെങ്കും വണ്ടിയിലൊക്കെ കൊണ്ട്വ വിടുക്കെ ചെയ്തോളൂ.
മ് - അ ചെറയാക്ക് പോണ്ടയ്ക്കൂ-
ഓ ചെറിയ ആള് പോയി കഴിഞ്ഞഞ് കഴിഞ്ഞാലലും നമുക്ക് സമാധാന ഇല്ല അവർക്ക് സമാധാന ഇല്ലന്ന്ച്ചാ ആ രണ്ട് രണ്ട് വ ആഹ അത് രാത്രിയില് ഏ പിന്നെ നമ്മള് ഓടി നടക്കണ്ട വരും ഒന്നരക്കെക്കെ ഒരൂസം നിന്നിട്ട് ഒന്നരക്ക് ഇവിടെ കൊണ്ട് വിട്ടിട്ട് പോയി എന്നെ ഉം. അപ്പായും ആങ്ങളേം കൂടെ നടുക്കിരുത്തി സ്കൂട്ടിയെ കൊണ്ടുവന്നു ഒന്നര ഒന്നേമുക്കാലായ ആ നാത്ത് പൊതി ഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് തന്നേച്ചു പോയി. ആഹ് മഞ്ഞും ഭയങ്കര അന്ന്.
ഇന്നായിക്കോട്ടെ നമ്മൾ വിശേഷങ്ങൾ പറയാ നിങ്ങള് വിളിക്കി. ട്ടോ. നമുക്ക് വിശേഷങ്ങൾ പറയാ ഇങ്ങള് വിളിക്ക് ഒന്നൂടി.
കേക്കുന്നുണ്ടോ ഇത്താ പറഞ്ഞെ?
ഇനി വിളിക്കാന്ന് പറയാ.
ആഹ് ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ.